ഉം കേക്കുന്നില്ല്യേ
ആഹ് കേൾക്കുന്നുണ്ട്
ഉം എന്തെല്ലാ
എന്തൊക്കെ വിശേഷങ്ങള്
ഉം നല്ല വിശേഷം എന്താ ഇങ്ങളെ വിശേഷം ഉം നോമ്പൊക്കെ ഉണ്ടായിരുന്നോ
ആഹ് നോമ്പ് പിടിച്ചിര്ന്ന് നിങ്ങള് പിടിച്ചിരുന്നോ
ഇല്ല ഇല്ല ഇവിടെ എല്ലാർക്കും ഉണ്ട് നമ്മക്കില്ല ഉം ഉം നോമ്പൊക്കെ തൊറന്ന ഉം ഉം അത് കഴിഞ്ഞ് ഇപ്പം അങ്ങട്ട് കേറീട്ടേ ഉള്ളു
ആഹ് നോമ്പ് തൊറന്ന് നിസ്കാരൊക്കെ അങ്ങനെ ഇരിക്ക ഇപ്പം ഫ്രീ ആയിട്ടിരുന്ന് ആഹ്
ആഹ് അതെ അപ്പം വിളിച്ചതാണ് ഞാനും പിന്നെ മക്കളൊക്കെ ഉം സുഖായിട്ട് പോണു ഉം അവിടെ ആരൊക്കെയുണ്ട്
ആഹ് മക്കളുണ്ട് മൂന്നാളുണ്ട്
ആഹ് ആഹ് ആയ് ആഹ് വല്ല്യ കുട്ട്യളാ
ഒരാള് അഞ്ചില് ഒരാള് നാലില്
ഉം ഉം സ്കൂള് ഉണ്ടാവില്ല ഇന്ന് ഉണ്ടായിരുന്നില്ലല്ലേ നാളെ ഉണ്ടോ
ആഹ് നാളെ ണ്ട്
ഇന്നത്തെ പകരാ
ആഹ് അല്ല ഓര്ക്ക് ഉണ്ട് ശനിയാഴ്ച ഉണ്ട്
ഏഹ് ഒര്, വെള്ളിയാഴ്ച അവധി കൊട്ത്ത്ട്ട് ശനിയാഴ്ചണ്ടാവൂലാ, ആഹ്
മാത്രം ഉണ്ടാകും ഇണ്ടാകും. അയ്ന് രണ്ടാമത്തെ ശനിയാഴ്ച
ഏഹ് അങ്ങനെയാണ്ലേ. അപ്പം ലീവില്ല. എല്ലാർക്കു അങ്ങനേണോ? ചെർത് ചെർതിനെത്രയായീ?
ഓര് രണ്ട്. ഓൽക്ക് സ്കൂളൊക്കെ ഇവ്ടെ അട്ത്തന്നെണ്ട് അപ്പോ, രൺ രണ്ടാളും ഒരുമിച്ചന്നേണ്.
ഏഹ്, ചെറിയാൾക്കെത്രായീ?
എങ്ങനെ?
ചെറിയ മോക്ക് എത് മോളോ മോനോ
മോൻ മോൻ മോനാണ്, മൂന്നെയ്സ്സാകാനായി.
ആഹ്, അങ്കനവാടീ പോകാനൊക്കായിലേ?
ഉം
ഏഹ് ഹവേ ഇന്റെ മാപ്പള ഊം
സംസാരം കേക്ക്ണ്ടല്ലോ.
ഉം ഓള് വടെ കണ്ണാടീല് നോക്കിങ്ങനെ പാട്ട്പാടാ മുണ്ടല്ലെ മുണ്ടല്ലേർഞ്ഞ്ട്ട് കേക്ക്ണില്ല്യ. ഓക്ക് ര മൂന്നെയ്സാകാനായിണ്. സെപ്റ്റംബർക്ക് മൂന്നാവും.
ഒരാളെ ഉള്ളൂ?
അല്ലേ മൂന്നാള്ണ്ട് ഇൻക്കും. ഉം രണ്ടാം ക്ലാ രണ്ടാം ക്ലാസ്സിലാണ് വല്യാള്. ഉം ഇവക്ക് രണ്ടേ മുക്കാലായി. അതിൻ്റെ താഴെ ഒന്നൂടിണ്ട്, ഒന്നര വയസ്സായി.
ആഹ് ആഹ് ഉം ഉം ഉം പിന്നെ
ഉം ഓള്, ആ ഉമ്മിം ഉപ്പ്യൊക്കെണ്ട് വടെ. ഹസ്ബെൻ്റിൻ്റെ ഉമ്മിം
ഉം ഉം ഉം ഭർത്താവ് നാട്ടില്ള്ളാളെന്നേണോ?
നേഴ്‌സ് ആഹ് ഷോപ്പിലാണ്.
ഇപ്പ നാട്ടില്ണ്ട്.
ഉം ഗൾഫിലായിര്ന്നോ?
ആഹ് അതെ, ഇപ്പോ വന്നതാണ്. രണ്ട് മാസായി വന്ന്ട്ട്.
ഏഹ്, ലീവിന് വന്നാവുലേ?
ഉം കൊറേ ലീവ് ണ്ടോ?
ആഹ്, രണ്ടു മാസം കൂടെക്കെ ഇണ്ടാകും.
ഇണ്ടാവുലേ ആഹ്. അവ്ടെന്താ ജോലി?
അവ്ടെ കടേലാണ്.
ഏഹ്, മയണ്ടായിര്ന്നോ ഇന്നവ്ടെ?
ആഹ് ഇന്ന് ചെറുതായിട്ടുണ്ടായ്ര്ന്നു. വെയിലേയ്ര്ന്നു. ഇന്ന് ഇപ്പ ചെറുതായിട്ടൊരു മഴണ്ടേയ്രുന്നു.
ആഹ് മഴപ്പം കൊറവന്നേലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്
കഴിഞ്ഞാ കഴിഞ്ഞ പ്രാവശ്യം വല്യ മഴല്ലല്ലോ. ഈ പ്രാവശ്യ കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴ് കാട്
ആഹ് അതെന്നെ. നാശനഷ്ടങ്ങളൊക്കെണ്ടായിട്ട് ഇപ്പതൊന്നുല്ല. ഉം ഉം ഏഹ്, വെള്ളത്തിന്റെ പ്രശ്നണ്ടവ്ടെ?
ഇല്ല കൊർച്ച് മഴ പെയ്തിലേ അതുകൊണ്ട് അത് വല്യയ പ്രശ്നം ഒന്നുല വെള്ളം എട ആഹ്
ഉം പൈപ്പ് വെള്ളമുണ്ടോ
ആഹ്
ഏഹ് അപ്പ രണ്ടും കൂടെ ആവുമ്പോ
വച്ചിട്ട് വരും പിന്നെ നമുക്ക് ചെറിയ ഒരു കുഴിയുണ്ട് അതിന് നമ്മള് മറ്റ് ആവശ്യങ്ങൾ അതിൽ നിന്ന് മറ്റും വെള്ളം എടുക്കും
ആഹ് ആഹ് അപ്പോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടില്ലാതെ പോണോണ്ട് ല്ലേ വെള്ളത്തിന് ബുദ്ധിമു ട്ടായ നല്ല ബുദ്ധിമുട്ടെന്നെ ആവും അതില്ലാന്നാലേ
വഴ ആവുമ്പോം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു നല്ല വേന അയ്ല് ചെറിയൊരു ബുദ്ധിമു
ഉം ആഹ് ആഹ് അതെ ആഹ് പിന്നെ നമ്മടെവടെ വള്ളണ്ട് ഇവിടെ വള്ളണ്ട് എന്റെ വീട്ടിലാ വള്ളല്ലാത്തെ ഉം ആഹ് ആഹ്
അതവിടെ
ഉം അത് അരിക്കോട് ഭാഗ
ആഹ് ആഹ് ആഹ്
അപ്പൊ അവിടെ അല്ല അവിടെ ഒര് കെ റ്റന്ന് ആറാളുകളാ എന്നിട്ട് ഇവിടെല്ല അവിടെ എന്റെ വീട്ടില് ഉം ന്നാ പൈപ്പ് വെള്ളം ഇപ്പ മഴ ആകുമ്പോ പൈപ്പ് വെള്ളം വല്ലാതെ വരൂല. എപ്പളേങ്കിലൊക്കെ അല്ലാതു കെണറൊന്നും നമ്മെളെ കെണറല്ല പൊതു കെണറായിട്ടേ അപ്പല്ലാ വെക്കണോൽക്കൊക്കെ വെക്കാ ഉള്ളവരടിക്ക ഇല്ലെങ്കിൽ ഇല്ലാതെ വക്ക അങ്ങനെ പൈപെള്ളം വരുമ്പോ എല്ലാം പണിയും ചെയ്യുള്ളൂ ചെയ്യല്ലോ തിരുമ്പലൊക്കെ അത്യാവശ്യടുക്കല് പൈപ്പോള്ളം വരുമ്പളാണ്. അല്ലാത്തകെ അഹ് സമയയി കൊഴപ്പല്ല അപ്പൊ വെള്ളല്ലാത്ത സമയത്ത് ഇങ്ങോട്ടു വരും ഇബടെ പിന്നെ കുഴപ്പമില്ല വെള്ളക്കെണ്ട് പാടത്തിന്റെ വക്കായിട്ട് ആഹ് കെണറ് വരുന്ന പാടത്തിന്റെ വക്ക ഉം ആന്ന്
പാടാകുമ്പോ പിന്നെ വല്യ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല്ല.
ഇല്ല പ ഉം കെണറ് നിക്കണ അങ്‌ പാടത്തിന്റെ വക്കാണ് നമ്മൾ ഇവിടെ കൊറച്ച് മോളിലാണ്. നമുക്ക് കുറച്ച് ബുദ്ധി വെള്ളം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല മോ ട്ടർ കറണ്ട് ബില്ലാവുന്നേ ഉള്ളൂ കൊറച്ച് ദൂരത്തുന്നാണ് വരുന്നത്.
ആഹ് ആഹ് ആഹ്
നമ്മളെ കെണറെന്നെ ആണ് ഉം നമ്മള് ആദ്യം തറവാട് നിന്നീന്നത് അവിടെരു അഡീലേരുന്നു പിന്നെ അത് തറവാട് ഇങ്ങോട്ടേക്ക് പോന്നതാ. ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇങ്ങോൾക്ക് പോന്നതാ അപ്പൊ കൊറച്ച്
വെ വേറെവിടെടുത്ത് താമസിച്ചാ
ഇല്ല ഈ തറവാടെന്നെണ് തറവാടാദ്യം തറവാട് മാറ്റിയിട്ട് ഇങ്ങോട്ട് പോന്നതാ ഞാന് ഇക്ക് വേറെ വീടെടുക്കണം പെരപ്പണിണ്ട്. ഇങ്ങള് സ്വന്തം വീട്ടിലാ
ആഹ് നമ്മള് തറവാട് വീടേരുന്നു അത് പൊ
ഉം പൊളിച്ച് വേറെ എടുത്ത് എടുത്തോ
തറവാടിന്ന് തറവാടി അത് പൊളിച്ച് വേറെ വീടെടുത്ത്.
ഏഹ് ഒഴിവാക്കി അയിരിക്കൂല്ലേ ജ്യേഷ്ഠന്മാരൊക്കെണ്ടോ?
ആഹ് ഒരു ഒരു ജേഷ്ഠനുണ്ട് പിന്നെ പിന്നെ എന്റെ
ആ ആഹ് നാത്തൂന്മാരോ നാത്തൂന്മാരില്ലേ?
പിന്നെ
കേക്ക്ണില്ലേ? കേക്കാൻ പറ്റുന്നില്ല.
കേൾക്ക് ണില്ലേ?
ആ ഇപ്പ കേക്കണ്ട് നാത്തുൻമാരെന്ന ചോയിക്ക
എങ്ങനെ
നാത്തൂന്മാരില്ലേ ങ്ങൾക്ക്
ആമൂന്നാളുണ്ട്
ഏ ജ്യേഷ്ഠൻ വേറെ വീടെടുത്ത് പോയിണ്ടാവൂലേ
ആഹ് ആ ഒരു വരെ നമ്മള അടുത്ത തന്നെയ ഇ അടുത്ത് തന്നെയാണ് ഉ അവതായിട്ടൊന്നും പുറത്ത് പോയില്ലേ വീട്ടിൽ പോയില്ലേ
ഞാന് വീട്ടില് പോയി ശേ പെരുന്നാൾ പോയിട്ട് ഞാന് എന്താപ്പോ വന്ന് കുറച്ച് രണ്ടാഴ്ച ആവണള്ളൂ ഇപ്പൊ ഇന്നലെ പോയിനീ നോമ്പറക്കാൻ വേണ്ടീട്ട് നോമ്പറക്കാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിന് അപ്പംപോയി ഉം ആ പോയി അവൻ വന്ന് എന്നിട്ട് പോന്ന് വീണ്ടും പോന്ന ഇനി പോണം ഇപ്പ ഇവിടെല്ല എളച്ചന്റെ കല്യാണം ഒക്കെ ഉണ്ട്
ആഹ എന്നാണ്
ഉ ഉം അത് ഓഗസ്റ്റ് പതിനാറ് അപ്പൊ നീ അയിന്റെ തെര കാര്യങ്ങളൊക്കെ ആയിട്ട്ഇവിടെ തന്നെയാണ് കൊറച്ച് വീട്ടില് പണിയും കാര്യങ്ങളൊക്കെണ്ട് ആഹ നിക്കാഹ് കഴിഞ്ഞതാ നിക്കാഹ് കഴിഞ്ഞ തി പൊരു എട്ട് മാസാവണ് ഉം നന്നാക്കാനൊന്നില്ല ഓന്റെ ഏഏ താഴെ ബാത്ത്റൂമിന്റെ ചെറിയൊരു മിനക്ക് പണികളൊക്കെ ഉണ്ട് പിന്നെ ഓന്ക്ക് ബെഡ് വാങ്ങണം അങ്ങനത്തെ ഒരു അലമാറണ്ടാക്ക
ആ ഓരോ റൂമിൽ കളയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും
ആ വണ്ടി ഉണ്ടാവും പെണ്ണുങ്ങടെ കല്യാത്തിന് മാത്രല്ല ആണുങ്ങടെ കല്യാണത്തിന് എന്തിനും ചിലവ തന്നെയാണ് അറുക
വന്നെ ആ
ആഹ് അതെ അതെ ൻകുട്ടികള കട്ടിച്ചാനാണ് പണിന്ന്റ ക്ഷ ആണങ്ങൾ പെണ്ണ് കെട്ടാനും പണിയന്നെ ഇപ്പ മഹർ വേണ്ടന്നേ ഉള്ളു
ഇപ്പൊ ചെക്കന്മാർക്ക് മണേ ചെക്കന്മാർക്ക് ഇപ്പ ഭയങ്കര ഒരു മിഠായി കൊടുക്കലായാലും നിക്ക് ഭയങ്കരചെലവാൻ
ആ എന്തൊരു ചെലവാന്ന് നമ്മക്ക് ഞമ്മളെല്ലാര പോുലുംനുകരിക്കയും ചെയ്യും എല്ലാരും ചെയ്യേണ്ടചാച്ച എല്ലാരരും പൈസ എല്ലാത്ത പോലും ഉണ്ടാവുകവാണെങ്കിൽ
ആഹ ഉമ്മ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും
ആഹ നമുക്ക് പൈസ ഇല്ലെങ്കിൽ അനുസരിച്ച ചെയ്യ അങ്ങനെ പോണ്
ചെയ
ആഹ അതെ ചെയ്യാണ് നമ്മള അങ്ങന തന്നെ നമ്മളനൊക്കെ ഒരു മുട്ടായിഒരു കൊട്ട കട്ട അയിന് അപ്പ അഞ്ചും ആറും കൊ ട്ടല്ലേ കൊണ്ടണ
ആ കൊറച്ചച മുന്നേ അങ്ങനെ തന്നെ പത്ത കൊല്ലം മുന്നേ അങ്ങനെ തന്നെ
അതന്നെ ആ ആ ഒരു ആ ഒരു കൊട്ടറെ ചൊറുക്ക് കൂടിയാലും വല് കാരിയേനി അന്നേ ഒരു കൊട്ടന്റെ ചെറുക്ക് കൂടിയാ മതി ഇപ്പ അങ്ങനല്ല പെണ്ണത്തി നാ കാര്യം എണ്ണ ഉമ് നട്ട്സുണ്ടോ ആഹ് നട്ട്സ് ഉണ്ടോ നോക്ക ക്കും മറ്റുണ്ടോന്ന് നോക്കും ഐഫോണ് വാണം ഉം
എലി മിഠായിളുണ്ടെങ്കി അത
ആഹ് അതന്നെ അതന്നെ പറയുന്നത് എന്തോര് കാലം മ്മ് നമ്മളെ കാലത്തിലെ അപേക്ഷിച്ചാണ് ഇപ്പഴത്തെ കാലത്തന്നെ കുട്ടിആളീം കിട്ടൂലട്ടോ കുട്ടികളെ കിട്ടൂലേ ഞമ്മളെ പോലെ നിൽക്കാനേ മ്മ്
പെൺകുട്ടികളെ കിട്ടാനും ഇല്ലല്ലോ ഇപ്പൊ
ആഹ് അതന്നെ
ൻ്റെ എൻ്റനിയാനിക്കൊരു അനിയനുണ്ട് ഓൻക്ക്പ്പോ കെട്ടാനായി തൊടങ്ങിക്കണ് മ്മ് ഓമ്പറിയ സ്നേ ചോൽക്കക്കെ പെണ്ണ് കിട്ടില്ലാത്തൊരു ഇന്നെ പോലത്തൊക്കെ പെണ്ണെ കിട്ടന്നില്ലഅറഞ് ഇരിക്കാണ് സ്നേഹിച്ചവരക്കക്കെ പെണ്ണ് കിട്ടി കുട്ടിആളായി
അതെ മ്മ് നമ്മളെ അടി ണ്ട് കസിൻ
കെട്ടിച്ച് കൊടുക്കാണ് ഇപ്പത് ഹറാമ് ഹലാലായ കാലാണ് ഇവിടെ ഞമ്മള അവിടെക്കെ കസിൻസൊക്കെണ്ട് ദ എന്നും പറയും ഒന്ന് നോക്കടി ഒന്ന് നോക്കടി പറയും എവട്ന്നാ ഞാനെടു തേര്ന് പ്പോ
ആഹ് പെൺകുട്ടിആക്ക്പ്പോ പഠിക്കണന്നല്ല ഇതുവാണ് ഇപ്പൊ അങ്ങനെ കിട്ടുന്നില്ല ഡിമാന്റിങ്ങലല്ലേ
ക്കെട്ട മോളൊന്ന് ബാത്ത്റൂമ് പോയിട്ട്ണ്ട് ഇപ്പ വിളിക്കെ ആഹ് ഓക്കേ
അത് പോയി